ആ
ആ
കേക്കില്ലേ സുഖാണ് ആ എന്താ പിന്നെ വർത്താനക്ക
എന്തോ നല്ല വർത്താന
ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ച ഇങ്ങനെ ഇരിക്യാണ് ആ കിടക്കാനൊക്കെ ആയി തുടങ്ങി ആ കുട്ട്യോളൊക്കെ ഉറങ്ങിയോ
ആ കുട്ടിളൊക്കെ കെടന്നു
ആ എന്തേയിരുന്നു സ്പെഷ്യലൊക്കെ
ഇന്ന് ബീഫ് ഇണ്ടായിന്ന് ചോറൊക്ക ചോറെന്നായിരുന്നു
വെള്ളിയാഴ്ച ആയതൊണ്ട്ല്ലേ
ആ ഉണ്ടായിരുന്നു
വെള്ളിയാഴ്ച ആയോണ്ടിന്ന് സ്പെഷൽ ആക്കി ബീഫാക്കി
മ് മ് മ് അവിടെ എന്തായിരുന്നു മ്
ഞാന് ഇന്ന് നല്ല ചക്ക കിട്ടീന്ന അ അതും അല്ലാ മത്തിക്ക ഉച്ച ഹേ ഉച്ചക്കെന്താ കയച്ച പിന്നെ ഇപ്പം പിന്നെ ചെറിയ തോതിലൊന്ന് ലൈറ്റ് ആയിട്ട് ഒരു പെരി പെരി അൽഫാം കഴിച്ച് പാട്ടി രാത്രി ആയപ്പോ ഒരു കൊതി അല്ല രാത്രിയപ്പോ ഒരു കൊതി പെരി പെരി അൽ ഫാം കഴി
ആ അത് ഭയങ്കര എരുവല്ലേ
അത് ആ എരു ആണത്
ഉം ഉം
കാന്താരിക്കാണ് നല്ല എരി
ലേബോ
ഓ അയിരൊക്കെ കഴിക്കോ
ആ ആ എനിക്കത് കയറി പോവൂല കഴിക്കാനേ കഴിയൂല ഇത്
പറ്റു
മ് ന്ന മധു മധുരവും എനിക്ക് അങ്ങനെ കഴിക്കാൻ കഴൂലെട്ടോ മധുരവും ഇഷ്ടണ്ടായിട്ടല്ല മധുരം അധികം കഴിക്കാൻ കഴിയില്ല ഞാന് ചായ അതിലൊക്കെ കുറച്ചായിടുള്ളൂ മധുരം
ആ പക്ഷ നമ്മള് മധുരം കുറക്ക്ണത് നല്ലാണ്
നല്ലതാണ്
അതെ അപ്പൊ ഓരോരോ
എരുക്കൊ കുറയ്ക്കുന്നത് നല്ലതാന്നാ പറഞ്ഞ് കേട്ട്
അതെ എരിവ് ഒന്നും അങ്ങനെ കൂട്ടാൻ പറ്റില്ലല്ലോ ഇപ്പൊ
മ് മ് മ്
പ്രശ്നങ്ങള് ആണല്ലോ
മ് അതന്നെ ഏറ്റവും വലിയ പ്രശ്നം മ പഞ്ചസാരയാണെന്നാ പറയുന്നേ ഓ ആ ചക്കണ്ട് ചക്ക ഇപ്പോ സുലഭമായിട്ട് കിട്ട കിട്ടുന്ന ഒന്നാണ് ഇപ്പൊ ചക്ക
ഈ പ്രാവശ്യം എലോട്ത്തും ആ അതെ ഈ പ്രാവശ്യം നല്ലം ചക്ക ചക്കിം മാങ്ങിമം
മ് ഒക്കെ ഉണ്ട് മ് മ് ഇപ്പൊക്കെ കാക്കച്യാള്ക്ക് സ്വന്തായിട്ടുണ്ട് ചക്ക ഒക്കെ ആ ഇപ്പൊ മനുഷ്യന്മാർക്ക് ഒന്നും വേണ്ട
ഇപ്പൊ രാവിലെ മാങ്ങ വാങ്ങിയപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് മാങ്ങക്ക് നീലമാങ്ങ ഇറങ്ങിന്നല്ലപ്പോ ആ ഇപ്പൊ ഇപ്പൊ വണ്ടിയിലും കൊണ്ടടുക്കണ്ട് ഇ പോകുമ്പോ വരുമ്പോ അവ കുറച്ചു കൂടി വാങ്ങി
ആഹ് ആഹ് വെല കൊറവ്ണ്ടോ?
അയ്മ്പൊർപ്യൊള്ളു.
ആഹ് കിലോൻന് ലേ
കിലോനയ്മ്പതേ ഒള്ളൂ. നൂറൊക്കെയ്നി ഇപ്പ കൊറഞ്ഞതാണല്ലോ. ഇപ്പൊ നല്ലൊണ്ടല്ലോ മാങ്ങ. മാങ്ങ നല്ലോണ്ട്. ഓഹ് നല്ല മധുരെണ്ട്. ഇന്ന് രാവിലെ ട്രയലോക്കാ ണ്ടി വാങ്ങിയേനി. അപ്പ നോക്കുമ്പോ നല്ല ടേസ്റ്റ്. അപ്പം പിന്നെ അത് വാങ്ങി. അതിപ്പം വാങ്ങി പിന്നെ ഉ ച്ചായപ്പോ വണ്ടിക്കാര് വന്ന് നല്ല മ്മളെ കർമൂസ മാങ്ങ മൊ ഇല്ലിയേ നമ്മള് ബീച്ചിലൊക്കെ പോയാല് ഉപ്പിലിട്ട് കിട്ടണേ ആ അത് ഉപ്പിലിട്ട് മൂന്നെണ്ണം ആ അതന്നെ മൽഗോവ മാ അത് തന്നെ അതിന് അ അതിന് അയിൻപത് റുപിയ തന്നെ
കിലോ
അത് വണ്ടിക്കാരനാ ര്ക്കും ഗോവൂന്ന് വാങ്ങണ്ടേ.
ഇന്ന് ഇതിലേ വന്നിട്ടില്ലട്ടോ വന്നെങ്കി യൊന്ന് വാങ്ങായ്രുന്നു
അതൊക്കെ ഉച്ചക്കന്നെ ആനു അല്ലേ നമ്മള് ബീച്ചി പോയാല് - നമ്മള് ഉപ്പിലിട്ട്ത് വാങ്ങല് ല്ലോ നല്ല നീളത്തിലുള്ള അത് നല്ല ടേസ്റ്റാണ് ആ ഇപ്പ എന്താ വച്ചൊണ്ടോ നമ്മളീ കൊറെ ഓ നമ്മളി കൊറയണ സമയത്ത് വാങ്ങി പോവും
ഉം ഉം
ക്ക്‌ ലാഭം കിട്ടും
ഉം ഉം ആ അന്നൊക്കെ അന്ന് മക്കക്ക് ഇനി കാണുമ്പോ വാണ്ടി വരുവേ അന്ന് കിട്ടാത്തത് കിട്ടാതിരി നിക്കുമ്പോ അതിന്റെ കാലല്ലാത്തുമ്പോ അത് പ്രത്യേകിച്ച് വാണ്ട്യേരും മക്കക്ക് കാണുമ്പോ. കടകള്ല് കാണുമ്പോ. അപ്പൊ ഒരു മാങ്ങക്ക് വെരെ അൻപത് രൂപക്ക് വാങ്ങിച്ചിട്ടിണ്ട് ഞാനിവി ഒറ്റമാങ്ങക്ക് അതും ചെറുതിനൊക്കെ. ഉം ഉം ഉം. ഉം സ്വന്തായിട്ട് മാ മാങ്ങെ മാവെക്കെണ് മാവോ? ഒക്കൊണ്ടോ
പ്ലാവ്ണ്ട്. പ്‌ലാവ്മല് കൊറേ ചക്കണ്ടായിനി. ച പ്‌ലാവ് മലെ ചക്കപ്പോ തീർന്ന് പ്പൊ കൊറെ ചക്കപ്പൊരി ഒണ്ടാക്കി. വരിക്ക ചക്കല്ല. അത് പയഞ്ചക്കയാണ്. പക്ഷെന്റെ വീട്ടിലൊ ണ്ട് വരിക്കച്ചക്ക.
ആഹ് ആഹ് ആ
പോയപ്പോ അതാണ് ഇന്ന് വെച്ചത് ഉച്ചക്ക് വെച്ചത് നല്ല പിന്നെ ആ തേങ്ങക്കെക്കെ ഇട്ടിട്ട് തേങ്ങയും പച്ചമുളകും പിന് നമ്മെട പെരിഞ്ചീരകല്ലേ അത് വെളുത്തുള്ളി ചെറിയുള്ളി അത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചിട്ട്
ആഹ് ആഹ് കൂട്ടാൻ വെക്ക്
ഞ്ഞപ്പൊടീം ഉപ്പൂടിട്ട് വേവിക്കാ ചക്കാ എന്നിട്ട് പിന്നെ തേങ്ങ അരച്ചിട്ട് അങ്ങനെ അരക്കണ്ടാ ആഹ് ആഹ് അങ്ങനെ വെച്ച് ഉച്ചക്ക്
ഉം ഉം
പിന്നെ മറ്റേക്ക് വെക്കല്ല് ഓഹ് മത്തിക്കറി
ഉം ആഹ് ഇപ്പൊ മീനിന് നല്ല വില ആഹ് പിന്നെ എങ്ങനെ വെക്കലുണ്ടെന്ന് പറഞ്ഞേ
പിന്നെ നമ്മള് പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പൂടിട്ടിട്ട് വേവിക്കും കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ അങ്ങനെ കുക്കറിൽ വേവിച്ചിട്ട് പിന്നെന്താ നമ്മള് തൂപ്പിക്കൂല്ലെ വറവി
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
അതിന് തോനെ വെളിച്ചെണ്ണ വേണം നല്ല വെളി വെളിച്ചെണ്ണേൽ കടുക് പൊട്ടിച്ചി നമ്മുടെ വറ്റൽമുളകില്ലേ
ആഹ് ആഹ് ആഹ്
വറ്റൽമുളക് ഇട്ടിട്ട് അതും പിന്നെ ഇത് വെളുത്തുള്ളി ചെറിയുള്ളി ഇത് കൂടി മിക്സ് ചെയ്യാം നല്ലോണ്ണം ഇളക്കീട്ട് ഈ വേവിച്ച് വെച്ച ഈ നമ്മള് ഇതിലേക്കിട്ടാ മതി ന് മ്മള് വെളുത്തുള്ളി ഒതുക്കണം ഒന്ന് ചതക്കിങ്ങെടുത്ത് ആഹ് അന്നേരം നമ്മളെന്താക്കാന്ന് അറിയുവൊ ഈ കടുക് പൊട്ടിച്ചിട്ട് ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് നല്ലോ ഇളക്കീട്ട് അതൊന്ന് മൂത്ത് വ വരുമ്പഴ് ചക്ക ഇട്ട് ഇളക്കിയാൽ മതി അത് അത് നല്ല ടേസ്റ്റ് ആ അതിനുള്ളത നല്ല നല്ല വെളിച്ചെണ്ണ വേണം അയിന് തേങ്ങ വേണ്ട അത് നമ്മള് അത് നമ്മൾ കൊറച്ച് മുമ്പ് കുറച്ച ക്ക
മൂപ്പ് കുറഞ്ഞതോ
ആഹ്
ആഹ് ആഹ് അപ്പൊ ചക്കക്കാലം തൊട്ങ്ങ് തൊടങ്ങുമ്പോ ഉള്ളവെപ്പാണത് ഹ്‌ഹ്ഹ്ആ ആ ആ അങ്ങനെ വെച്ചിട്ടില്ലട്ടോന്നാ
അവസാനത്ത്എളുപ്പായിരു- ചിട്ടോ
വെപ്പ് അരച്ചിട്ട് വെക്കാ ഹഹഹ ഹഹഎല്ലാ വെപ്പുണ്ട്. അപ്പ കയ്യില് ഹഹ വേറെ എന്തൊക്കെ ഉണ്ടാക്ക്വാചക്കോണ്ട്?
പിന്നെ ചക്ക പൊരി ഉണ്ടാക്കും ഇന്നലെ പൊരി ഉണ്ടാക്കി വൈകുന്നേരം തേൻ മുട്ടായി അത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി കുഴച്ചൊക്ക കൊർച്ചേരം ഒരു അഞ്ചിനിറ്റ് വെച്ചാൽ മതി ആ തുറക്ക്ന്നെ ചക്ക ആ എന്നിട്ട് നല്ല തൾച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് തൾച്ച എണ്ണയിൽ ട്ട് ഒട്ക്കാ ന്നട്ട് കൊറച്ച് പണിണ്ട് അത്ങ്ങട്ട് മൂപ്പായി വരാന്
ആ ആഹ ആഹ അത് ഞാൻ ഉണ്ടാക്കുമ്പോഴൊക്കെ അത് കുഴഞ്ഞു പോവാണ് അങ്ങനെ ഞാനത്ണ്ടാക്കൽ ആ അതെ.
അത് എല്ലാരും പറയ്ണ് ഉണ്ടാക്കുമ്പോ കൊഴഞ്ഞു പോണണ്ട്ന്ന് ആഹ് ആ പക്ഷെ ഞാൻ ഞൻണ്ടാക്കി നല്ല റെഡി ക്ക് കിട്ടീന് നല്ലതില് കിട്ടീണ്ണ്ണ്ടാക്ക- ക്കീട്ട്
ആഹ് പിന്നെ ഒരു ദിവസം വീട്ടില് ആഹ് അപ്പൊ നല്ല ടേസ്റ്റ് ആണ് അല്ലേ ഉം ചക്കപ്പം ഉണ്ടാക്കോ?
ഏ
ചക്കപ്പം ണ്ടാക്കലുണ്ടോ?
ങ്ങക്ക് എങ്ങനെ?
ചക്ക അപ്പംഉണ്ടാക്കലുണ്ടോന്ന്?
ഇല്ല്യല്ല അത്ണ്ടാക്കലില്ല ഇതന്നെ സ്പെഷല് ഇങ്ങൻത്തെ ഓരോ സ്പെഷ്യലാ ഇണ്ടാക്കാ
ആ ആ ചക്ക അടാ ചക്ക അപ്പം ഒക്കെ ഇണ്ടല്ലോ
ചക്ക പലവിധ ഐ റ്റം സൂണ്ട് ചക്ക കുരു കറിവെക്കൂട്ടോ.
ആ ആ അത്ണ്ട് അത് ടേസ്റ്റ് ആണ് ല്ലേ.
ചക്കക്കു കുരു മുരിങ്ങൻ്റെല പരിപ്പ് അതിട്ടിട്ട് തേങ്ങരച്ച് കറിവെക്കാ
ആ ആ അത് മൂന്ന് രണ്ടും ഇടോ പരിപ്പും ചക്കക്കുരും ഇടോ ആഹാ ഞങ്ങള് ചക്ക
പരിപ്പ് ചരു മുരിങ്ങ ഇല ഇടും, പരിപ്പ് രണ്ട് മണി ഇട്ടാ മതി.
ആ ഇത് ചക്കക്കുരുന്നെ നല്ല കുറുക്കുള്ള സാധനാണല്ലോ വേ വെന്ത്
ആ അതെ ആ അതെ അതൊക്കെ നാച്ചുറൽ ആയ സാധനങ്ങളാണല്ലോ നമ്മള് പിടിയേന്ന് വാങ്ങണേക്കാ
ഉം അതെ ഗുണ ഉള്ള സാധനങ്ങളാണല്ലോ അല്ലെ അത് രസാണ് മുരിങ്ങേം ചക്കക്കുരു നല്ല രസാണ് ആ ഇഷ്ടാണത് ഞാൻ വക്കല്ണ്ട് ഇടക്കൊക്കേ
ആ ങ്ങള്
ന്ന് മുരിങ്ങ ഒറ്റക്ക് വെക്കുന്നതിനേ ക്കാളും ഞാന് അങ്ങനെ അങ്ങനെയൊക്കാണ് വെക്കല് മുരിങ്ങ. മുരിങ്ങ ഒറ്റ താളിക്കുന്നത് എനിക്ക് വല്യൊരു താല്പരില്ല
താളിക്കുന്നതില്ലേ ആ മുരിങ്ങ നമ്മള് താളിക്കും വെറുതെ കാട്ടി താളിക്കല്ലോ ഈ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട്
ആ അതെ അതെ
അങ്ങനെയാണ് ചെലവര് താളിക്ക ഉം
ആ അങ്ങനെ തന്നെ വടൊക്കൊ
ആ കഞ്ഞിവെള്ളൊഴിച്ചിട്ടാ താളിക്കല് ലെ
ആ
അത്ണ്ടാവുമ്പോ നല്ല ഒണ ക്ക മീൻ പൊര്ച്ചതോ അങ്ങനൊക്കെ കൂട്ടും
ആ അങ്ങനൊക്കെ വേണം നല്ല ടേസ്റ്റാണ്ലെ ആഹ്
അങ്ങനേണ് ഐന്റെ കോമ്പിനേഷൻ അങ്ങനേണല്ലൊ പിന്നമ്മള് നോമ്പനൊക്കെ പൊൽച്ചക്കൊക്കെ മുര്ങ്ങ ൻ്റല
ആ ഉം അതിക്ക് എന്താ ബീഫ് കൊർച്ച് വര ട്ടും വേണം അപ്പം നല്ല ടേസ്റ്റാ അതിന്റെ ആ വരട്ടിയത് പൊരി പൊരിഞ്ഞിട്ടുണ്ടാവില്ല എന്നാ വരട്ടുഅല്ലാ ആ ഒരു ടൈപ്പിലിങ്ങനെ ടേസ്റ്റ് ആണത്
ഗ്രേവി ആല്ലാത്ത കോൽത്തില് ലെ
ആ ആ അതെ അതെ
ആ ആക്കെ ചോറ്ന് കൂട്ടുമ്പോ നല്ല ടേസ്റ്റാണ്
ഉം
എന്നും നോൺവെജ് കഴിച്ചാല് അതും അതാണ് എ ടക്കിടക്ക് ഇങ്ങൻത്തൊക്കെ കഴിക്കുമ്പോ ഒരു സുഖാണല്ലോ ഉം
ഞാന് അധികം ഇങ്ങൻത്തൊക്കെ തന്നാ കറി വെക്കാന് അധികം വാങ്ങിക്കൂല ഇങ്ങൻത്തൊക്കെ വെച്ച് കഴിക്കാന്ന് വിചാര്ച്ചിട്ട്
ആ ശെരി
ഉം ഒറ്റക്ക് ആകുമ്പളെ ഒ ഒ ഒരു പ്രാവശ്യം കറി വെച്ചാ തന്നെ അത് രണ്ടും മൂന്നും ദിവസത്തിന് ഇണ്ടാവും
ഓ അ- ണ്ടാവല്ലൊലെ ഒറ്റക്കാവുമ്പം പിന്നെ തോനെ വേണ്ടല്ലോ കൊർച്ചീച്ച കൊർച്ച് കുട്ടിയാ മതില്ലോ അ അ
ന്നാ കേട്ടോ
ഓ ഓ ന്നായിക്കോട്ടെ ശെരി ആ ശെരി